എന്തൊക്കെയ വർത്താനം
നല്ല വർത്താനം സുഖായിട്ടിരിക്കണൂ
എന്താ പണി
പണി പ്രത്യേകിച്ചൊന്നും ഇല്ല വെറുതെ ഇരിക്കണൂ ചോറ് ഇതാ ചോറ് താവണൂ കറി വെച്ചിട്ട് വേണം
രാത് ത്രി വെക്കലു ചോറൊക്കെ
ചെറിയൊരു വർക്കുണ്ട് സ്കൂളില് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോ വൈകുന്നേരത്താണ് ചോറൊക്കെ വെക്കുള്ളൂ
ആഹ് അങ്ങനെ
ടീച്
ആ ടീച്ചിങ് ആ അതെ അതെ അ
ആഹ അപ്പൊ വന്നാ നല്ല പണിയാ പോ
വന്നാ നല്ല പണീന്റെ ആണ് വന്ന ഇനിപ്പോ കൊറച്ച് ദിവസട്ട് വയി ആക ടയേർഡ ആണ് അപ്പൾ അതിന്റെറെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഹെൽത്ത് ചെറുതായിട്ടുള്ള പ്രോബ്ലംക്കെ ഉണ്ട്
തന്നെ എൽ പി സെക്ഷനോ അതോ
ഞാന് കെ ജിസെ ഭക്ഷനിലാണ്
ആ അപ്പൊ നല്ല മണിണ കാരം ഇപ്പൊ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട്
നല്ല പണി നനെ ജൂൺ മാസത്തിലെ ആണ് കൂടുതലും പ്രശ്നം കരച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ജൂൺ മാസ ത്തിലാണ് കൂടുതൽ പ്രശ്നം എന്നാലും കൊഴപ്പൊന്നുമില്ല അവരൊക്കെ സെറ്റായി വന്നു കൊറക്കെ വല്യ പ്രശ്നംന്നുമല്ല ചെലവർ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും ഉ അംഗൻവാടിൽരുന്ന് വന്നോർക്ക് കുഴപ്പില്ല ആഹ അല്ലാതെ അംഗൻവാടിയിലും കരഞ്ഞോണ്ടിരിക്കുന്ന കുട്ടികൾക്കാണ് ഈ പ്രശ്നം വരുന്നത് പിന്നെ അമ്മമാര് വല്ലാട് ആലോചിച്ച് ആഹ അങ്ങനെയുള്ള കുട്ട അമ്മമാ എപ്പോഴും അവരുടെ മൈന്ഡ് ഫുള്ള്
വീട്ടില്ലാരെ അതെ ഇവിടെൊന്നും ഇണ്ട് അംഗലവാടി പോവല എന്നും കരച്ചില്ലാണ് എന്ന അടുത്ത പ്രാവശ്യം സ്കൂള ചേർക്കണ്ടതാണേ ഇനിയിപ്പോ എന്താ ചെയ്യാ ചേർച്ചിക്ക മൂന്നര ആയിട്ടുണ്ട് ഉം അടുത്ത പ്രാവശ്യം എന്തായാലും ചേർത്തണം നാലര ആവൂല ആഹ എടുക്കണം ഉ അപ്പം ബുദ്ധിമുട്ടേ ഇറങ്ങി എന്നും കരോ വൈകുന്നേരം വര കരിയയും മൂന്നര വര കരും ഉ അങ്ങനെ ആവുമ്പോ ഇത്തിരി കൊണ്ടുവരാൻ പറയൂ വിളിച്ചിട്ട് കറിയാണ് കുട്ടിക്ക് തലം അടുത്താണ് പക്ഷെ റോഡ് ക്രോസ് ചെയ്യണം ആ ഒരു ബുദ്ധിമുട്ട്
ആഹ് ആഹ് ആഹ് ശ്രദ്ധി
ആഹ എന്താണ് പിന്നെ മഴയൊക്കെ ആവുമ്പോ ബുദ്ധിമുട്ടാണ് ഈ ഓവുകാലൊക്കെ ചെറിയ പാലങ്ങളായി ഇപ്പൊ വെള്ളം നന്നായിട്ട് റോട്ടിലാവും ഇപ്പൊ വണ്ടിയള ഇങ്ങനെ ചീറി പഞ്ഞു പോവല്ലേ അപ്പൊ നമ്മള് മീനൊക്കെ തെറിക്കും നമ്മൾ കൊണ്ടുവരാൻ പോ പിന്നെ രണ്ടു ദിവസായിട്ട് മഴയൊന്നും ഇ ഇല്ല
ഇവിടെന്ന് നല്ല മഴയാണ്
ഉണ്ടായിരന്നോ ഏ ഇവിടെ മാഴയില്ല ആ ഇവിടെ രാവിലെ പെയില് പിന്നെ മഴ പിന്നെ വെയില അങ്ങനയാറന്നു
ഉം
എന്തെന്നിട്ട്
അങ്ങനെ കറി ഇതാഞ്ഞപ്പോ ആള് വരുമ്പോ മീൻ കെ അത്രയം പറഞ്ഞിട്ടണ്ട് മീൻ കറി ശ രണ്ട ദിവസ്തേക്കാവും ഉം ആ ഞങ്ങള് സെപ്പറേറ്റ് ആാണ് ഞാനും ഇക്കെയ എ രണ്ട മക്കളും അങ്ങനെ വേറെ എന്തൊക്കെയണ്ട് എന്താ അവിടുത്തെ പണികളൊക്കെ ഒരുങ്ങിയ ഏ
ചപ്പാത്തി അങ്ങനെ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കൂല
ചപ്പാത്തി രാ പലഹാരം രാവിലെ ഉം രാത്രി ഇല്ല ഇല്ല രാത്രി കുട്ടികൾക്ക് ചിലപേ ഇപ്പോ അവര് വിശക്കണന്നും പറഞ്ഞ സ്കൂൾ വിട്ട് കഴിഞ്ഞ ചിലപ്പോ ദോശ ഇഡ്ഡലിയോ എന്തേലും ഉണ്ടാക്കി കൊടു അത് കഴിഞ്ഞാ പിന്നെ അത് മതി പിന്നെ അന്നത്തെ ഭക്ഷണം കഴിഞ്ഞ
കഴിഞ്ഞു ആ മോണിങ്ങില് ചോറ് വെച്ച സിസ്റ്റാർ ആണേ കൊണ്ട പോകുക അതോ ഇ
ഇല്ല ഞാൻ രാവിലെ ഈ ചോറിനെ തെളപ്പിച്ച് ഊറ്റും ആ വൈകുന്നേരം വെക്കണ ചോറിനെ തെളപ്പിക്കാ ഉം രാവിലെ അത് കൊണ് ഓ അങ്ങനെ മോള്ക്കന്നെ കൊണ്ടോണ്ടു ഉം ഞങ്ങക്ക് പിന്നെ സ്കൂളന്നെ ഫുഡുണ്ട് ഉം എന്തേലും കറി എന്തെയിങ്കിലും ഞാനും പതിനാറ് വർ ആയി
തന്നെ ഹഹ് അള്ളാ
ഉഷ്ണായതോണ്ടേയ് നമുക്ക് സാലറി വളരെ കൊറ കൊറവാണ് ഉം എന്നാലും അൽഹംദുലില്ലാ കൊഴപ്പൊന്നുല്ല പിന്നെ നമ്മള് വീട്ടിൽ വെറുതെ ഇരിക്കണ പോലെല്ലല്ലോ വീട്ടിൽ വെറുതെ ഇരുന്ന് ആരേലും കൊണ് ഒന്നേ രണ്ടോ ആഹ് നമ്മടെ കാര്യങ്ങളൊക്കെ നടക്കും ആ പിന്നല്ലാതെ അത് മാന്യമായ ജോലിയല്ലേ ഇന്നിപ്പ എ എന്തെല്ലാം തട്ടിപ്പുകൾ നട ക്കണ് ദുനിയാവില് അങ്ങനെയൊന്നും ചെയ്യണില്ലല്ലോ നമ്മള് അധ്വാനിക്കണം നമ്മള് ചെയ്യുന്നതിന് ള്ള വേതനം നമ്മക്ക് കിട്ട
ആ ഇണ്ടാവും പിന്നെ ഏത് ജോലി ആയാലും അതിന്റെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഇണ്ടാവും ഇപ്പൊ ചെറിയ ജോലി ആയാലും വലിയ ജോലി ആയാലും എല്ലാം ഇണ്ടാവും വലുതാവുമ്പോ അതിനനുസരിച്ച് കൂടും
ക്ക് അതിന്റേതായ മാഹാത് ത്തോണ്ട് ആ നമ്മളെന്തും ചെയ്യാൻ തയ്യാറാവണംന്നോ ഉം ഉം ആ അതെ അതെ മനസ്സുണ്ടെങ്കിൽ മാർഗ്ഗം ഉണ്ട്ന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഉം ഇല്ല ഒന്നും ആയിട് ഇല്ല മോന് ജിമ്മിന് പോയിരിക്കയാണ് ഉം
രണ്ട് മണിക്കൂറോ എത്ര മണിക്കൂറാ ആ നമ്മളവിടെ എടുത്തു തൊടങ്ങീട്ടുണ്ട് ലേഡീസ് എൻ്റെ ജിമ്മ്
ആ ഹാഹാ ഇവിടെ എന്താ ലേഡീസി ഉ ണ്ട് ഉം ബസ് കേറി പോണം കൊറച്ച് പോണം
ആ
ബസ് കേറിട്ട് കൊറച്ച് പോണ അത് കാര അണ്ണോ മ്മ്
നല്ലതാണ് നമ്മളീ വീട്ടു പണി മാത്രല്ല എട ക്കുന്നുള്ളൂ ശരീരനങ്ങണൊന്നുല്ലല്ലോ വീട്ടു പണി ജോ നല്ല പണിന്നെയ പക്ഷെ അങ്ങനെയല്ല അപേക്ഷിച്ച് നോ കുമ്പളെ
അതെ ശരീരം എളകണില്ലേ മ്മ്.
കോപ്പും കാര്യങ്ങളൊക്കെ അരക്കല് മിക്സി അതെ. അപ്പപ്പോ തൊടക്കാന് വരെ മിഷീനാ
മ്മ് ആ ഞമ്മളോട് ല്ല തൊടക്കാനൊന്നുല്ല അലക്കാനക്കെ ഇണ്ട്. അലക്കും കാര്യങ്ങളൊക്കെ മ്മ് അരക്കാന അതെതെ ഇപ്പോ കൊറച്ചുസായിട്ട് എനിക്ക് തീരെ വയ്യ ഹെൽത്തി
ഏഹ് പനി എന്തേലും ആണോ?
പനി അല്ല ആഹ് പനിക്ക് പറഞ്ഞ അങ്ങനെ കാര്യായിട്ട് പനിച്ചൊന്നില്ല ചെറുതായി ട്ട് ആ ബ പക്ഷേ തലകറക്കം തല കറക്കം തല തല തലവേദന ബ്ലഡ് അതിന്റെ കൊറവാ മ്മ് എച്ച് ബി കൊറവാ നല്ലോണ്ണം കൊറവാ അതിന്റെ പ്രശ്നാണ് മ്മ് അയിന്റെ ഒരു പ്രശ്നം കഴിക്കണ്ട് അനാറ് കഴിക്കണ്ട് ഈന്തപ്പഴം കഴിക്കണ്ട് പിന്നെ - കഴിഞ്ഞിട്ട് ഒന്നൂടെ പോയിട്ട് ബ്ലഡോന്ന് ടെസ്റ്റ് ചെയ്യണം
ആ എത്ര ഉണ്ടായിരുന്നു
പേ
ഓ ഏയി കൊറവാ ള്ളറായ ബ്ലഡ് കേറ്റെണ്ടിവരും
പറഞ്ഞ് എന്നോടത് പറഞ്ഞുന്നോട് ഞാൻ ന്ത് ഏഴിന്റെ സ്ഥാനത്ത് ആറാരുന്നുന്ന് ഞാനിപ്പോ അഡ്മിറ്റ് ചെയ്തേനെ അങ്ങനെ പറഞ്ഞു മ് മ് ക്കെ നോക്ക ആഹ് ഒരാഴ്ചയും കൂടി നോക്കീട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോ ക്കണം മാറ്റെല്ലന്നുണ്ടെങ്കിൽ എന്തെലും ചെയ്യണം
ആ ഹ് ആഹ്
ആളുണ്ടെങ്കിൽ അല്ലേ പണിയെടുക്കാൻ പറ്റുള്ളു നമ്മളി ജോലി ജോലി പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നിട്ടെ ഭക്ഷണോം കഴിക്കില്ല രാവിലെ ഇപ്പ എല്ലാം ഇണ്ടാക്കെങ്കിൽ കൂടി- നമുക്കത് കഴിക്കാള്ളൊരു നേരം കിട്ടാറില്ല ആ പിന്നെ ഞാനത് വേഗം ചപ്പാത്തിയാണേലും ദോശ രണ്ടെണ്ണം എടുത്ത് പാത്രത്തിലിട്ടിട്ട് ഓടും- പിന്നെ സ്കൂള് പോയ ട്ട് സമാധാനത്തിലിരുന്ന് കഴിക്കും അങ്ങനെയൊക്കെ അങ്ങനെ സമയം കിട്ടുള്ളൂ
ആഹ് ഞാനിവിടെ മക്കള് പോയിട്ടാ ഫുഡ് കഴി ക്കാൻ തന്നെ നിക്കൊള്ളൂ അല്ലെങ്കില് അത് മര്യാദക്ക് മൂന്ന് പേരാണ് ആ ഒരെട്ടരയാവുമ്പോ പോവും അതെ എട്ടരയാവുമ്പോ പോവും
മ്
പിന്നെ മ്മള് ഫ്രീ ആയി ഷ അത് വരെ ഒരു ന്റെ നടക്കു
ണ്ടിലാ പോണേ
ആഹ് സ്കൂൾ ബസ്സ്ണ്ട് മ്മ് നല്ലൊരു ഹസ്ബൻഡ് നാട്ടി തന്നെ മ്മ് വർക്ക് ചെയ്യാണ് ഉം അപ്പം എല്ലാരുക്കും ഒരു ആ ഒരു എട്ട് മണി ടൈമില് എല്ലാവരു ക്കൊരുമിച്ച് ചായെകരം
ഉം സെപ്പറേറ്റ് ആണോ അതോ ആഹ് ആഹ് ആഹ്
അപ്പോ എല്ലാർക്കും ചായ കൊടുക്കുമ്പത്തേന് നമ്മളാകെ ഇതാവും പിന്നെ നമ്മക്ക് അപ്പ തിന്നും വേണ്ട കുടിക്കും വേണ്ട പിന്നെ എല്ലാം പോയിട്ട് ഫ്രീ ആയി കുട്ടി നിന്ന് കുൂടിക്കൊള്ളും പിന്നെ അടിക്കാനും തുക്കാനും മാത്രം
ഉം ഉം
സ്ുകെ
ഫുഡൊക്കെ വൃത്തിയാക്കണല്ലേ
ത്തേക്കണം
ഉം
ഫുഡ് സ്നാക്സ് ഇപ്പ വേണ്ട അപ്പ മോള ആറാം ക്ലാസില എത്തി മൂന് നാ എല്ല ക്ലസ്സിലാക്കത്തി കഴിഞ്ഞ വർഷം വരെ വേണ്ടിന്നു ഒരാൾക്ക് അപ്പ പിന്നെ ഞാൻ ആഹ എന്തും കൊടുക്കാം ഫ്രൂട്ട്സ് ആയാലും എന്തും കൊടുക്കാം ആ ഒരു ടൈമില് കഴിക്കാന് ഇപ്പൊ പിന്നെ അതൊക്കെ സ്റ്റോപ്പ ആയി ഞാനും തന്നെ കഴിഞ്ഞ പ്രശ്യം ലാസ്റ്റ് ഒക്കായപ്പോ നിർത്തി വെച്ചു ഇനി അതൊും ശീല വണ്ട ഞങ്ങൾ ങ്ങളൊന്ന ഇപ്പോ അങ്ങനെന്ന നല്ല കൊ വരുന്ന എന്നൊക്കെ പറഞ്ഞ പിന്നെ സ്റ്റോപ്പ ആാക്കി അതൊരു പണിയാണ് ആ നേരത്തെക്ക് ആഹ മക്കളപ്പോ എന്തായും നമുക്ക് പിടിച്ചാ കിട്ട് ട്ടുവൊന്നുവില്ല ഓരോരോ വഴിക്ക് പോവല്ലോ ഉം പിന്നെ അങ്ങനെ പോ പോക്കെ ആ വര്ണ് ണ്ട് സ്നേക്സ് ഇല്ലാതെ ആഹ് ഒരു ടൈം പറി നമുക്ക് എല്ലാർക്കും ചായെം പിന്നെ ഇവര് ത്തിരിടലും കുളിക്കലും എല്ല കൂടി ഒരു മിച്ചാ വൂലേ പിന്നെ ചോറൂറ്റലും ഇവർക്ക് സപ്പ്റേറ്റ് കൂട്ടാണ്ടാക്കലാണ് പിന്ന മോൾക്ക് കറി നിർബന്ധ പിന്നെ അപ്പ പിന്നെ ഇണ്ടാവും പിന്നെ ഉച്ചക്ക് അത് മതിയുടെ അല്ല സി ബി എസ് ഇല്ല ആഹ് സി ബി സി ഇവടെ ഇണ്ട് അഹ് ഫീസ്ണ്ട് ഫീസ് നവമെന്റ് സിലബെസെന്നേണ് കേരള സിലബെസ്സെന്നേണ് പക്ഷ ബുക്കിനൊക്കെ പൈസ വേണം
ആഹ് ശെരി ഉംഉം ഉം ഉം ഇംഗ്ലീഷ് മീഡിയം ല്ലേ
ആ പ് ഇംഗ്ലീഷ് മീഡ്യം
ഉം
എല്ലാത്തിനും പൈസ വേണം
അതേല്ലേ
ഫീയും ബസ്ഫീയും എല്ലാം കൂടി ഒരു സംഖ്യ ആവും
രണ്ട് ഒരു മക്കള ആവുമ്പോ നമുക്ക് ഫ്രീ ആണ് അല്ലാതൊന്നും തോന്നൂല്ല രണ്ടു മക്കളെയൊക്കെ പഠിപ്പിക്കുമ്പോ ബുദ്ധിമുട്ടാണ്
ഒക്കെ നടന്നു പോകുന്നു ഇതുവരെെ ഇങ്ങനെയക്ക തവക്കൽത്തു അലല്ലാഹ് അത്ര തന്നെ ഞാൻ പിന്റെ മോന് ദറസില തന്നെയ വന്നോ ദർസിലായ്രുന്നു അവന് അവൻ ന്നട വിട്ടില്ണ്ട് പ്ലസ് ടു കഴിഞ്ഞു ഞാനും അപ്പോ അവന് ആർമിയോടാ താല്പര്യം താൽപര്യം ഞാൻ അവനൊരു ഇന്ത്യൻ പട്ടാളക്കാരനാവണെന്നുള്ളൊരു ഉം അവൻ അതിന്റെ ട്രെയിനിങ്ങിന് പോ പോയിക്കൊണ്ടിരി ഇണ്ട് ഉം ഇവിടെ അടുത്ത് തന്നെയാണ് വലിയ ഫീസും കാര്യ നിങ്ങളൊന്നുല്ല ആഹ അങ്ങനെ ഇപ്പൊ ഓരോ കോഴ്സുകളൊക്കെ ചെയ്യണെന്നുണ്ടെങ്കി നല്ല ഫീസ് തന്നെ അപ്പൊ ഇവനിഷ് ഇഷ്റ്റം ഈ ഒരു രു ദിനോടാണ് ഉം ആ ഞിപ്പോ ദർസിലാണെങ്കിലും ആ അവൻ പിന്നെ വല്ല്യഷ്ടല്ല നമ്മളിഷ്ടല്ലാണ്ട് പിന്നെ കൊണ്ടാക്കീട്ടും കാര്യല്ല അവിടന്നവര് കൊറേ ചീത്തൊക്കെ പറയൊക്കെ ചെയ്തു പിന്നെ മക്കളെ ഭാവിം നോക്ക ഉം ഞാന് രണ്ടൊരുമിച്ച് പൂവല്ലോന്ന് വിചാരിച്ചിട്ടാണ് ഉം ചെയ്തത്
ആ ന്നായിക്കോട്ടെടാ
ആ അയ്ക്കോട്ടെ ഓക്കെ